ഹലോ ഹലോ ആ കേൾക്ക്ന്ന്ണ്ട്
ആ എന്തുണ്ട് വിശേഷം
സുഖം ചായൊടിചാ
ചായ കുടിച്ചു.. ഹസ്ബൻഡക്കെ ണ്ടാ -വരിപ്പോ പോയേ ഉള്ളൂ
ഓഹ്
ചായ കുടിച്ചു രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി
കറിയോ
കറി ചെറുപയറു കറി ഉണ്ടാക്കി
ആഹ്
അവിടെന്താ ചായ കുടിച്ചോ പിന്നെ പിള്ളേര് ചെറുതായിട്ടൊന്ന് നടക്കാൻ പോയി അപ്പൊ അവർക്ക് വരുമ്പോ ചായ വേണന്ന് പറഞ്ഞു -പ്പൊ അതുകൊണ്ട് ചായ ഇട്ട് കൊടുത്തത പിന്നാ
ഇല്ല ണ്ടാക്കിട്ടില്ല കൊറച് സമയം കഴിഞ്ഞിട്ടേ ഇണ്ടാക്കൊള്ളൂ
എന്ത്‌ന്നാ ണ്ടാക്ക്ന്നെന്ന്
ദോശ തന്നെ അതല്ലേ സിംമ്പിള്
ആഹ് നീർദോശ
ആഹ നീർദോശ
അപ്പൊ കറി എന്നാ വെക്കും?
കറീ കടല ന്തെങ്കിലും വെക്കണം
ഓക്കേ പിന്ന മഴെണ്ടാർന്നോ
ഇല്ല ഇന്നലെ പെയ്തിട്ടില്ല
ഞങ്ങക്കും മിനിഞ്ഞാന്ന് വയങ്കര മഴയാരുന്നു മഴയന്ന് പറഞ്ഞാപോര ഒരു മഴ പെയ്തിട്ട് മണിക്കൂറുകൾ നിന്നങ്ങ് പെയ്ദു
ഏ
അത് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി ഇടിയില്ല പക്ഷെ മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാ വോ അത് ശക്തമായ ഒരു രണ്ട് മണിക്കൂറൊക്കെ നിന്നങ്ങ് പെയ്ത മഴ ഭയങ്കരായി പോയി
ആ ആ
അവിടെ ഇപ്പ മഴ കുറവാന്നോന്നണ് അല്ലേ
ആ ഇ മിനിഞാന്ന് വൈകുന്നേരം ഒന്നും പെയ്തു ഇന്നലെ പെയ്തിട്ടില്ല ഇന്നും വല്ല്യ വെയിലൊന്നുമില്ല
ആ ഇവിടെയും വെയിലില്ല ചെറുതായിട്ട് തെളിഞ്ഞു വരുന്നേ ഉള്ളൂ
ആ
പിന്നെ വേറെന്താ പരിപാടി ഉച്ചക്കത്തേക്ക് എന്നാ
ഉച്ചക്കിന്ന് ബിരിയാണി ഉണ്ടാക്കാന്ന് വിജാരിച്ചു
ഓ കോളടിച്ചല്ലോ
ആ ബീഫ് ഇവിടെ ഉണ്ട് അപ്പ അയിക്കുള്ള സാധനങ്ങൾ ഉണ്ട് അപ്പൊ കൊറെയായി ഇണ്ടാക്കിട്ട്
എങ്ങനെ ണ്ടാക്കോന്ന് പറഞ്ഞുതന്നേ
ങ്ങള് എങ്ങനെ ഇണ്ടാക്കലെന്ന് പറഞ്ഞാണി നിങ്ങള്
ഞങ്ങള് ണ്ടാക്കല് കൊറവാണ് പിന്നെ ഞാൻ എളുപ്പ പണിയാണ് എല്ലാം ചെയ്യുന്നത്
ആ കുക്കറിലാണോ ണ്ടാ ക്കല്
കുക്കറില് നമ്മള് നെയ്ച്ചോറ് പോലെ
ഓ അങ്ങനെ ഇട്ടിട്ട് പിന്നെ അയ്ക്ക് കുത്തിടലേക്കാരം
പിന്നെ നമ്മള് ലെയർ ആയിട്ട് പിന്നെ നമ്മളൊന്ന് ആവി കേറ്റി എടുക്കണോ
ണ്ടോ നിങ്ങ ഞങ്ങള അങ്ങനെല്ല
ആ
ഞങ്ങള് സാദാ ചോറക്കൂലേ
ഉവ്വ സാധാ ചോറ് വെച്ച് നമ്മൾ വാർക്കും
ആ വാർത്തിട്ട് അങ്ങനൊക്കും അങ്ങനെ ആവുമ്പോ വേറെ വേറെ വെ ക്കുമരികള് പക്ഷെ ഒന്നും കൂടി സോഫ്റ്റ് നെയി ചൊറച്ചാട്ട ണ്ടാക്കണം ട്ടോ
എന്താന്ന് വച്ചാ ഇത് ഇത് വറുത്തിട്ട് നമ്മൾ സ സവാളയെല്ലാം മൊരിയിച്ച് മാറ്റി വെച്ച് കിസ്മസ് അണ്ടിപ്പരിപ്പ് എല്ലാം മാറ്റി മാറ്റി വെച്ചിട്ട് ലെയർ ലെയർ ആയിട്ടാണ് ഇത് നമ്മള് ഇ ഇടുന്നത്
ആ
അങ്ങനെ തന്നെയാണോ
അങ്ങനെ തന്നെയാണ് ടല് അങ്ങനെ തന്നെയാണ്
പിന്നെ എസ്സൻസ് ഒഴിക്കും ചിലര് വാനില ഇഷ്ടമുള്ളവർക്ക് ഒഴിക്കാം
ഏ അതൊന്നും ഒഴിക്കാറില്ല
പിന്നെ ക്യാരറ്റ് ഒക്കെ എടുക്ക അത് ഇഷ്ടം പോ ചിലരുടെ ഇഷ്ടം പോലെ
ആഹ് ആഹ് എന്താ ഉച്ചക്കെന്താ
ഉച്ചക്ക് ചോറ് വെച്ചു
ആഹ്
ചിക്കൻ ഇരുപ്പുണ്ട് അപ്പൊ ചിക്കന്റെ ഇച്ചിരി കറി വെക്കാ വിചാരിച്ച ചിക്കന് അപ്പൊ ചപ്പാത്തിക്ക് ഞാൻ ചെറുപയർ ഉണ്ടാക്കിയല്ലോ
ആഹ്
അപ്പൊ ഉച്ചക്ക ഉച്ചക്കത്തേക്ക് അപ്പച്ച ചിക്കനും ഉണ്ട് പിന്നെ എന്തെങ്കില ഒരു പ പച്ചക്കറിയും മെഴുഴക്കൂരട്ടി എന്തെങ്കിലും വയ്ക്കാന്ന് വിാരിച്ചു
ആഹ്
പ ച്ച്ക്കറി ട്ടോ
എങ്ങനെ
പച്ചക്കറിയുടെ എന്തെങ്കിലും തോരനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വെക്കാറുണ്ടോ?
ല്ലാ അങ്ങനൊന്നുംഇല്ല ഇവിടെ എല്ലതും ഉപ്പേരിയാ
മെഴുക്കുപുരട്ടിയാണോ?
ഉപ്പേരി, ഉപ്പേരി
ഉപ്പേരി എന്ന് പറഞ്ഞ് കഴിഞ്ഞ തേ
പുരട്ടി പറഞ്ഞാ, തേങ്ങന്നും ഉപയോഗിക്കൂല ഇവിടെ
അതെങ്ങനെ വെക്കുന്നാ ഒന്ന് പറഞ്ഞേ
ഏതാണ്?
ഉപ്പേര് വഴിക്കണ എങ്ങനെയാ
ഇനിപ്പോ പയറാണ് എടുക്കണെങ്കിൽ നമ്മള് തെ, അതില് ഉം മുളകും ഉപ്പുട്ട് കടകിലിടാ
അല്ല മ് മുളകും
ഉപ്പ് മാത്രം പച്ച പച്ചമുളകും ഉപ്പും മാത്രം.
അത് ഇട്ടിട്ട്
കടക്ക്ക് കടക് പൊട്ടിച്ച് അയിക്കിട. അതന്നെ ഞങ്ങളെ ഉപ്പേരിയായി പയറുപ്പേരിയായി.
അപ്പൊ അത് വേവിച്ചെടുത്തിട്ട് അപ്പൊ മുളകൊടിയോ മല്ലി
ഇല്ലേ--പയർക്ക് മുളക്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇടോ?
അല്ലാതെ എന്തു പയറാ വൻപയറാണോ ചെറുപയറാണോ?
ഏയ് അതല്ലേ ഞാൻ പറഞ്ഞേ നമ്മള് ചോറിനു കൂട്ടുന്ന ഉപ്പേരിയില്ലേ പയറില്ലേ?
ആ അച്ചിങ്ങ്യ. ആഹ് വല്യ പയറിന് അച്ചിങ്ങ്യ എന്ന് ഇവിടെ പറയും.
ഓ ന്നാ അങ്ങനാവും ഇങ്ങളങ്ങനെ വെക്കല്.
ഒടിച്ച്ട്ക്ക്ണതല്ലേ ഈ പറയ്നെ ഒടിച്ചിട്ക്ക്ണത്.
ആഹ് അതെഞ്ഞെണ്.
ടിച്ച് ക്കണതോ അല്ലെങ്കി പൊളിച്ചിട്ക്കണതോ
ഒടിച്ചിട്ക്ക്ണത്.
ആ അത് ഞങ്ങള് ഉപ്പേരിന്ന് പറയുന്നത് ചിലര് തോരൻ വെയ്ക്കും, അല്ലെങ്ക തോരൻ വെയ്ക്കുന്നത് എങ്ങനെന്നെച്ചാ അത് നമ്മള് കുരുരുന്ന് അരിയും
ആഹ്
ട്ട്, അരിഞ്ഞിട്ട് നമ്മളതെല്ലാം അരിഞ്ഞ് ചെറിയ സവാളയുണ്ടെങ്കിൽ അത് നമ്മലെടുത്താല് ചൊമൊന്നുള്ളി എന്തെലുണ്ടെങ്കി ചെറുതാട്ട് കൊത്തി അതിന്റെകൂടെ കൊത്തി അരിഞ്ഞിടും. പച്ചമുള കൊത്തി അരിഞ്ഞിടും. അതിത് ഏഹ് ഇച്ചിരി കറിവേപ്പില ഇടും. എന്നിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് ഇച്ചിരി കറിവേപ്പ പ്പില ഇട്ട് ആ തേങ്ങ ചിരണ്ടി ഇതിന്റെ കൂടെ തിരുമ്മും.
ആഹ്
അന്നിട്ട് ഇതെല്ലാം കൂടി കൂടി ഇത്തിരി മഞ്ഞപ്പൊടി ആ കടുകിന്റെ കൂടെ ഇട്ടിട്ട് ഇതെല്ലാം കൂടി കൂടി കൊത്തി അവിടെ ഇത്തിരി ഉപ്പിട്ട് വെക്കും.
ആഹ് ആഹ്
എന്നിട്ട് ആവില് വെള്ളൊന്നൊയി ക്കാൻ പാടില്ല. അട്ട് ആ വീല് ട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് ത് തിരിച്ചും മറിച്ചുട്ട് ഇളക്കി ഇളക്കി എടുക്കണം കൊടുക്ക എന്നിട്ടത് പാകത്തിന് വേവാകുമ്പോ നമ്മള് ഇറക്കും ക്ക അങ്ങനാണെന്ന് തോരം വ
ആഹ
അപ്പൊ ചീര തോരം ചീരക്കല്ലേ അതൊക്കെ തോരം വെക്കുന്നതൊക്കെ അങ്ങനെന്യ
ആഹ ആഹ
പിന്നെ ഉപ്പേരിന്ന് പറയുന്നത് ഞങ്ങള് മെഴുക്കു പുരുട്ടി വെക്കാറുണ്ട് അത് എങ്ങനെയന്ന് വെച്ചാ അത് ഇതേപോലെ വൻപയർ അച്ചിങ്ങങ് വേവിക്കും അച്ചിങ് ഇ കുക്കറിലിട്ട് ഉം മ്മ് ഞാൻ എങ്ങനേന്ന് വെച്ചാ അച്ചിങ്ങേയും കപ്പ് അപ്പളങ്ങേ കൂടി അവിടത്തെ എന്താ പറയെന്ന്നിക്കറിയില്ല ഇവിടെ കപ്പളങ്ങ ചിലര് ഓമക്ക പപ്പായന്നൊക്കെ പറയും
ആ മനസ്സിലായിന മനസ്സിലായിനേ
അപ്പൊ ഈ അച്ചിങ്ങേമഈ കപ്പ്ളങ്ങയും കൂടി ചെറുതായിട്ട് അതേപോലെ അച്ചിങ്ങ എങ്ങനെ ഇട്ക്കു ഏവ് ഈ വലിപ്പത്തി തന്നെ കപ്പ്ളങ്ങ അരിയും
ആ
എന്നിട്ട് അത് രണ്ടും ഇച്ചിരി ഉപ്പ്ട്ട് കുക്കറിലിട്ട് ഒറ്റ വിസിലടിപ്പിക്കും കൊഴഞ്ഞു പോവത്തില്ല ഒരു തുള്ളി ഒര ഗ്ലാസ് വെള്ളം വേണ്ട ഒന്ന് തളിച്ചു കൊടുത്തിട്ട് വരുമ്പോൾ കുക്കറില ആകുമ്പോ അത് മതി അതിന് വെന്ത് നമുക്ക് വെള്ളം പറ്റിയങ്ങ എടുത്തിട്ട് നമ്മള് ചട്ടിയടപ്പത്ത് വെച്ച് ചുമന്നുള്ളിയും വെളുത്തുള്ളി ഏർ ഉണക്കമുളക് ഇതെല്ലാം കൂടിും നന്നാക്കി ഇടിച്ച് ഇത്തിരി കടുക്ി പൊട്ടിച്ച് ഇത് വഴറ്റിയിട്ട് ഇതിരിമഞ്ഞപ്പൊടി പിന്നെ കറിവേപ്പില ഇട്ട് മുളക് പൊടി മുളക് പോരെങ്കിൽ ഇത്തിരി മുളക് പൊടി ചേർക്കും
ആ ആ
ഇിട്ട് നല്ലോണ്ണംിട്ട് വഴറ്റിയിട്ട് വേവിച്ച വെച്ചക്കണേനെ നമ്മള് ഒലുത്തി ഇങ്ങനെ ഇളക്കി നല്ല നല്ല ഭംഗിയാക്കി ഇടും
ഓ
അതാണ് മെയുകുരുട്ടി എന്ന് പറഞ്ഞ ഇവിടെ അങ്ങനെ ചെയ്യുന്നത്
ആഹ് ആഹ് ഇവിടന്നാ അങ്ങനെ നോക്കാറില്ല
അവിടെ എങ്ങനെയന്ന് വെച്ചാ ഒന്നടെ പറഞ്ഞെ എനിക്ക് മനസ്സിലായില്ല
ഇവിടെ വേറ നമ്മള് പച്ചമുളകും ഉപ്പ ഇട്ടിട്ട് കടകും കറി വേപ്പിന്ടെലേ അധികം ഒക്കെ ഇാ എന്നിട്ട വേവിച
വേറെ പൊടികള ഒന്നും ഇടൂല്ല
ഒരുപൊടികളടൂല
ഓ അതാ ആദ്യത്തെ അറിവട്ടോ
ഹ് ഇനി കേബേജാണെന്നുണ്ടെങ്കിലേ കേബേജ് കേിജി കേബേജ്ല്ലേ
ക്യാബേജ് തോരൻ വൈക്കുക ഉം
അതില് പച്ചമുളക് ഇട ഇത്തിരി മഞ്ഞ ടിഡാ കുറച്ച്
ഓക്കേ
ന്നെ വേണമെങ്കിൽ തേങ്ങ ചിരകി ഇടാ
ഉവ്വ
ആ കടകക്കെ ഇടാ കഴിഞ്ഞ്
അത്രം ഉള്ളോ
അത്രേ ഉള്ളൂ ഒെ എങ്ങനെ നിങ്ങളൊക്കെല്ലേ
ഇവിടെ ക്യാബേജ് ഞങ്ങൾ ഇതേപോലെ പൊടി-പൊടി പോലെ ആരിയും
ആഹ
പൊടി-പൊടി പോലെ അരിഞ്ഞിട്ട് അതിന്റെ കൂടെതന്നെ നമ്മള് സവാള അതേപോലെ കൊത്തി കൊത്തി പൊടി-പൊടി പോലെ അരിഞ്ഞെടുക്കും
ആഹ
പിന്നെ പച്ചമുളക് പൊടി -പൊടി പോലെ അരിയുന്നവരുണ്ട് അല്ലാതെ കീറി എടുക്കുന്നവരുണ്ട് ഇഷ് ഷ്ടല്ലാത്തവർക് എടുത്ത് കളയാൻ വേണ്ടി കീറിടുന്നവരുണ്ട്
ആഹ ആഹ
എന്നിട്ട് ഇതേപോലെ ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ഇത്തിരി കറിവേപ്പില ആയിട്ട് ഇത്തിരി മഞ്ഞപ്പൊടി ഇതിന്റെ കൂടെ തിരുമോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലിടോ ചെയ്യാം അടു തേങ്ങ - തേങ്ങ ചിരണ്ടി ഇതിന്റെക്കൂടെ തിരുമണം ഈ ക്യാബേജിന്റെ കൂടെ
ആ ആ
എന്നിട്ട് അത് നമ്മൾ നല്ലോണം പിക്സ് ചെയ്ത് ച്ചിരി ഉപ്പിട്ട് നല്ലോണം കൈയ്യിങ്ങ് കൊണ്ട് തിരുമ്മിയിട്ട് ഈ യ് ക നമ്മൾ ഈ വർത്ത് കടകിലേക്ക് ഇട്ട് തട്ടിപ്പൊത്തി മൂടി വെച്ച് ആവീൽ വേവിച്ചെടുക്കണം പാകത്തിന് ഉപ്പ് ഇട്ട് അതങ്ങനെ ഇവിടെ ചെയ്യും അവിടെ എങ്ങനെയാ
ക്യാബേജോ ഇവിടെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് തേങ്ങ ചെരവി വേ ണ്ടോരിടും അല്ലെങ്കിൽ അച്ചേക്ക് വെക്കും
പിന്നെ കപ്പയൊക്കെ അവിടെയെങ്ങനെ ഇണ്ടാക്കുന്നെ ക
പൂള പൂള
ഓ അപ്പം പൂളാന്നാ പറയ
ആ
ഓ
അത് പച്ചമുളകും ഉപ്പൂട്ട്
ഉം
അതെന്നെ അങ്ങനെ വേവിക്കാ പിന്നെ കറി കൂട്ടി ഇതാക്കുമ്പോളാണ് അങ്ങനെയല്ല ഈ കടക്കില് വറവിടും
ഇവിടെ അങ്ങനെയല്ല നമ്മള് കപ്പശം നല്ലോണ്ണം കൊത്തി ചെറുതായിട്ട് കൊത്തി നുറുക്കും
ആ
ഇന്നട്ട് കഴ്കി വാരി നമ്മള് അടപ്പത്ത് വെച്ച് ഉപ്പിട്ട് വേവിക്കും വെള്ളൊഴിച്ച് അന്നിട്ട് അത് ഊറ്റിയതിന് ശേഷം അതിന് മുമ്പ് നമ്മള് തേങ്ങ ചെരണ്ടി വെച്ചിട്ട് തേങ്ങലിച്ചിരി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി തരി ജീരകം ഇടുന്നോര് ജീരകം ഇടും അല്ലാത്തോർക്ക് ഇടണ്ട നൽ വള്ളം അരച്ചെട്ത്തിട്ട് ഈ ഏ വേവിച്ച് ഊറ്റി വെച്ചേക്ക്‌ണ അതിലേക്ക് ചൂടിന് ഇതിട്ട് ഇതിട്ടിട്ട് ഒന്ന് മറച്ചിട്ട് ഒന്ന് ചൂടാക്കി എളക്കിടും കൊഴച്ച്
ആ
അപ്പം അത് കപ്പ പുഴുക്ക്‌ നല്ലോണം കൊഴക്കണം ഓക്കേ ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ ഉ